എന്താണ് വിശേഷൊക്കെ. ചാടി കഴിഞ്ഞാ.
സൗര്
ആ ഞങ്ങക്കിത് സുഖാണ് രാവി പത്ത് കഴിഞ്ഞി ഇപ്പം വെയില് കണ്ടപ്പോ തിരുമ്പിത് ഇടാൻ വേണ്ടി പെറത്തക്ക് എറങ്ങി. വീണ്ടും അകത്തെക്ക് കേറി. ഉച്ചക്കത്തെ ഉച്ചക്കത്തെ തെടങ്ങിട്ടില്ല തെടങ്ങാട്ട് പിന്നെ പെറ കുറച്ച് പണി ഒണ്ടായിരുന്നു അപ്പൊ അതിന്ച്ചിട്ടുണ്ട് ഇറങ്ങിയതാണ് അപ്പൊ അതില്. അങ്ങനെ അങ്ങനെ അങ്ങനെ തന്നെ അങ്ങനെ പോണു മീനൊക്കെ വെള്ളത്തിൽ കിടക്കാ മീൻ കിട്ടിയാ
മീൻ കിട്ടി മീന് അട് കെട്ടിട്ടുണ്ട് അത് വെക്കണോ ഉം. ചക്കക്കുരു ഉണ്ട് അത് കറി വെയ്ക്കണം ഉം
ചക്കളിയും മാങ്ങടെ സീസണ ആ കുരുണ്ടാവൂല്ല
ഒരു ഇന്നലെ കിട്ടിയതാ ഇന്നലെ ചക്കയിട്ടെപ്പഴ് ഇന്നലെ കിട്ടിയതാ ചക്ക.
അത് ശരി അങ്ങനെ ചക്കക്കുരു മാത്രമായിട്ട് വെക്കുവാണോ ആതോ ഇനി
അല്ല എല എലയും വെക്കണയെന്നുണ്ട് പക്ഷേ ഇനിയിപ്പൊ നുള്ളാൻ നു ഇന്ന് നേരയില്ലല്ലോ അപ്പൊ ഇപ്പ ഇതൊക്കെ ചക്കകുരു മാത്രം മുളക്കിടല്ലോ
പിന്നെ മഴന്ത അത് മഴ പെയ്തിനാ.
മഴയിപ്പം പെയ്യും എന്നുള്ള പോലെ തന്നെ നിക്കണത് പെയ്ട്ടന്റെ ചാറിട്ടൊക്കെണ്ട് ക്കിണ്ട് ഇപ്പഴും ഇനിയൊരു വലിയ മഴക്കുള്ള സാധ്യതയിണ്ട്.
ആഹ് മഴപെയ്താൽ ഇങ്ങനെ ബുദ്ധിമുട്ടുയിണ്ടാ വെള്ളം കേറി ബുദ്ധിമുട്ടോ
വെള്ളം കേറിട്ടില്ല ഞങ്ങൾ പാട പാടള്ള കാരണം പാടത്തെ വെള്ളക്കെ ആയിണ്ട് നല്ലോണം.
അതെല്ലേ ശരിയെന്ന ചോ ചെമന്നമണ്ണോ അതൊ പൂഴിമണ്ണോ
ചൊപ്പ്മണ്ണ്
ചൊവപ്പില്ലേ എന്തേലും കുഴിച്ചിട്ടല്ലക്കെപ്പ നല്ല ഉണ്ടാവൂല്ലേ.
ചെല സാധനങ്ങള് ചെല സാധനങ്ങള് കണക്കാണ് ചെല സാധനങ്ങള് ഇണ്ടാവും.
ഉം പച്ചക്കറികളൊക്കൊണ്ടാ ഒണ്ടാക്കിണ്ടാ
പച്ചക്കറി ഇല്ല മെളക് അങ്ങനത്തെ സാധനങ്ങള് പിന്നെ വാഴ അങ്ങനെ അങ്ങനത്തെ ചെറു ചെറുവക സാധനങ്ങള് ഉള്ളൂ.
ആ ശരി ആ ഉണ്ടായിട്ട് കാണുമ്പോ ഒരു സന്തോഷം നമുക്ക്.
ആ മെളകൊക്കെ കൊറെ പറിച്ച് കൊറച്ചെക്കെ ഒണ്ടായിക്കെ പൊട്ടിച്ച്.
ആ ശരി വീട്ടില് ഒറ്റക്കാണോ അതൊ അരെലുണ്ടാ
ഇല്ല ഇല്ല മക്കളൊക്കെ ഇണ്ടല്ലോ ഓരോ രോ ക്ലാസ്സിന് പോയി ഇപ്പൊ ഒരാള് ഇവിടെയിണ്ട് പഠിക്കാൻ.
ആ ആ ശരി എന്നാ ഉണ്ട്ല്ലേ ആ ശരി ആ ആ പല കുട്ടികള്
ആ ക്ലാസില് പോയി ഒരാള് ഇവിടെ ഉണ്ട് അല്ല ഒരാള് കുഴപ്പില്ല രാവിലെ വൈുന്നേരങ്ക് ഇങ്ങനെ പിന്നാലെ നടന്ന്
ആ ടൈമ് പോണെ അറിയണ്ടാവൂല അപ്പള എന്താ പ്രായം.
മോൾക്ക് ഇതാ ഈ മാസം രണ്ടു വയസാവും.
രണ്ട് വയസ് ആകും നല്ല പ്രായയാണ് അപ്പൊ സംസാരിക്കൊക്കെ ചെയ്യുവോ
ആഹ് സംസാരിക്കും നന്നായിട്ട് ഈ മോള്.
ഓളെ ശരിയാണ് ഇവിടെതാ എനിക്ക് രണ്ടു മക്കളാണ്. മൊ മൊത്താങ്ങാണ്ട് കൃഷി പോയിണ്ട് ഇപ്പൊ വർക്ക് ചെയ്ത് പിന്നെ പോയിട്ട് രണ്ട് മൂന്ന് മാസായിണ്ട് രണ്ടാമത്തെ ആൾ പ്ലസ് കഴിഞ്ഞ് നീ ഡിഗ്രിക്ക് ചേർന്നിട്ടില്ല. അവനെന്താ ബി എസ് സി ആയി എന്റർ കോഴ്സ്. ചേർന്നിട്ടുണ്ട് ക്ലാസ് തെടങ്ങിയിട്ടില്ല ഏ ഈ മാസം അവസാനന്ന് പറയ്ണ്ട്. അഗസ്റ്റില പറ ഞ്ഞേന്ന് ഇപ്പ പറയണ്ട് ഈ പകുതിക്ക് ശേഷം ജൂലൈ പകുതിക്ക് ശേഷം തുടങ്ങുന്ന് പറയ്ണ്ട് പ അവനുള്ള കാലം വീട്ടിലൊരാളുണ്ട് ഇഞ്ഞ് അവനും കൂടി പോയാലാവും
ഉ ഉ
മറ്റേത് തള്ള പോയത്ണ്ട് അറിഞ്ഞില്ല ഇവന്ള്ള കാരണം ഇങ്ങനെ തായിരുന്നു അവനും കൂടി പോയ സൈലന്റ് ആകും അടുത്ണ്ട്. അച്ഛന്റെ വീടെ അടുത്ത്ണ്ട് ഉണ്ട് പിന്ന ഉമ്മുണ്ട് വീട്ടില്. ഇങ്ങനൊക്കെ ആയിട്ട് ടൈം ഒക്കെ കണക് തന്നെയാണ് വീട്ടിലെ പണികളും സമയൊ ബോറടിക്കൊന്നുല്ല.
ആഹ
ടൈ മൊക്കെ വേഗം പോവും പിന്നെ ഹെൽപ് ചെയ്യാൻ അരൂല നമ്മളെന്നെ ചെയ്യണം സമയം പോണതറിയില്ല.
ആഹ ആഹ
അങ്ങനൊക്കെ ആയിട്ട് കാര്യങ്ങള് അയൽവാസികളൊന്നും വല്യ കൊഴപ്പില്ലാത്ത ആൾക്കാരാണ്. ഉം പിന്നെ പാചകൊക്കെ നല്ല ഇണ്ടാക്കോ പുതിയതൊക്കെ എന്തേലും പരീക്ഷിക്കല്ണ്ടാ?
പരീക്ഷണം കുറവാ പരീക്ഷിച്ച പിന്നെ നമ്മള് പിന്നെ ഇണ്ടാക്കി കൊണ്ടേ ഇരിക്കണല്ലോ? പരീക്ഷണം കുറവാണ് മരെക്കളെടുത്താണ് പരീക്ഷണം. ആ ഒരാളിപ്പോ വന്നണ്ട് ഒരാള് നാട്ടില്. സ്ഥിരള്ള ആളാണ് അപ്പൊ അവരൊക്കെ വരുമ്പോ പരീക്ഷിക്കുന്നല്ലാതെ.
ആഹ് അല്ലാതെ പരീക്ഷിക്കാൻ ടൈം കിട്ടണ്ടേ? ഹ വീട്ടിലേത്ത പണി ഹെൽപ്ചെയ്യാൻ ഒക്കെ ആളുണ്ടോ?
ഇല്ല ഇല്ല ആരുല്ല ഞമ്മളെന്നെ എല്ലാത്തിനും.
അപ്പൊ പിന്നെ ടൈം കണക്കന്നാവും ഉം. അതന്നെ അതന്നെ ഹസ്‌ബൻഡ് അല്ല ഭ ർത്താവ് നാട്ടിലിണ്ടില്ലേ കച്ചവടം ഇണ്ടല്ലേ വീടിന്റെ അടുത്ത് തന്നെ. അട് ആഹ് ശരിയാണ് അപ്പം ഉച്ചക്കൊക്കെ ഉണ്ടാവൂലേ ഭക്ഷ
ആഹ ഫുഡ് കഴിക്കാനുള്ള രാവിലെ ഉച്ചക്കും അത് രാത്രി പത്തുമണിയൊക്കെ വരെ കടണ്ടാവും അതു കഴിഞ്ഞി അവടെ ചെന്നിട്ട് പിന്നെ കഴിക്കല് ചില സമയത്ത് നേരെത്ത കഴിക്കും ചെലസമയത്ത് അടച്ച് വന്ന കിടക്കുമ്പോൾ തന്നെ ലേറ്റ് ആകും
അതൊക്ക ശരിയ
ആഹ ഒരാൾ രണ്ടാൾക്കും നേരത്തെ പോണ്ടോരുണ്ട് ഏഴരക്കും എട്ടും ഒമ്പത് മണിക്കൊക്കെ പോ ഒരാണ്.
ആ ആ ആ
പിന്നെ മോളുമ്പോ ജോലിക്ക് പോകുമ്പോ ഒക്കെ നേരത്തെ പോകണ്ടോന്നായിരുന്നുപ്പ പിന്നെ അവളെ ഹസ്ബൻറ് വന്നപോ അങ്ങട്ട് പോയപ്പോ പിന്നെ ഓള് പിന്നെവിടന്ന് ആയോണ്ട് കുഴപ്പല്ല അല്ലേ പിന്നെ ഇവിടുനൊരു ആറരൊക്കെ ആകുമ്പത്തന് ഓളും ഇറങ്ങും.
അവുല്ലെ ആ ശരിയാ രാവിലെ ഒരു പിടച്ചില്ലാവപ്പൊ.
ആഹ് രാവിലെ ഒരു പിടച്ചില ആ കഴിഞ്ഞ ഒന്നാവും പിന്നെ അടുത്ത പിടച്ചിലിനുള്ള സമയായി.
അതെ അതെ അതെ മീന് നിർബന്ധാ.
മീന് കിട്ടാ അല്ലല്ല മീനും കറിയിലോടെല്ല നിർബ എന്നാലും മീന് വേണം നിർബന്ധംന്ന് വെച്ചാൽ നിർബന്ധല്ല മീൻ വാണം.
അതെ അതെ ഇവിടെ അങ്ങന തന്നെ ഒരീസം അഡ്ജെസ്റ്റ് ചെയ് രണ്ടീസം അഡ്ജ നല്ലാതെ മുന്നാമത്തിസം കറി മീനിലെങ്കി പിന്നെ ചോറ് പോവാത്ത പോലേണ് ആഹ അ മീൻ പണി ഇല്ലെങ്കി നമ്മുക്ക് ഫ്രീ ആവുന്ന കൂടി ഫ്രീ ആവു വേഗം മീൻ വാങ്ങി വെച്ചാൽ ആണ്. ടൈം പോവാ അങ്ങനെ പിന്നെ മോളിപ്പ വീട്ടിണ്ടാ? മൂത്താളെന്താ ചെയ്ണെ വർക്കെയുണ്ടാ?
ല്ല അവള് പി എസ് സി എക്സാമ് ഇണ്ടാ അടുത്ത ജൂ ആഗസ്റ്റില് അപ്പൊ അതിനുള്ള ഒരു പരിശ്രമ ലാണ് പഠിച്ചൊണ്ടിരിക്കിണ്ട് മറ്റാളില്ല അവിടേണ് അവള് ജോലിക്ക് പോയിണ്ട്. ഇപ്പന്ന് പോയിട്ടുണ്ട്.
ആഹ് ആ മൂത്താള് എന്ത് കഴിഞ്ഞിക്കണ അപ്പൊ?
എൻ്റ്പ്പ അവള മറ്റേ കേട്ടെറ്റ് ഴ്തിട്ട് കിട്ടീട്ട് കൊറ്ച്ച് വർക്ക് ചെയ്ത് ഒരൊന്നോ രണ്ടോ വർഷം വർക്ക് എയ്ത് ടെംമ്പററി പോസ്റ്റില് ഇനി പി എസ് സിയ് തീട്ട് കിട്ടാൻ വേണ്ടിയിട്ടാ അപ്പൊ പി എസ് സക്ക്ള്ള തന്ത്രപ്പാടിലാണ്
അത് ശരിയാ നന്നായി ഹാർഡ് വർക്ക് ചെയ്യാൻ പറയ് പിന്നത് കിട്ടിക്കോളും
ഉം പിന്നെയോ വേറെന്താ സ്വന്തം മറ്റേ വീ വീടെവിടെ അല്ല വീടല്ല കല്ല്യാണം കഴിച്ച്ള്ളല്ലേ കണ്ടെ അതാ ഓക്കേ ഓക്കേ ആ ആ അവിടെ ആരൊക്കെള്ളത്
അവിടെ ഉപ്പിമ്മില്ല്യ അത്ണ്ടക്കാമാര്ണ്ട് ഒരു താത്തണ്ട് ഒര് അനിയത്തിണ്ട് അ അങ്ങനെ രണ്ടാളും പൊർത്താണ് അങ്ങളാര് രണ്ടാളും പൊർത്താണ് ആ ബാക്കി അഞ്ച്മക്ക ളങ്ങനെ നിങ്ങളെ വീട് എവിടെ കല്യാണം കഴ്ച്ച് വന്ന വീട് എവിടെ
കല്യാണം കഴിച്ച ഇവിടെ അട്‌ത്തന്നെ ഇല്ല കൊർച്ചവട്‌ന്ന് എന്റെ വീട്ടവട്ന്ന് കൊറച്ചിണ്ട് പോരണം
പോരണം അല്ലെ അത് ശരിയാ വീട്ടിപോവാറ്ണ്ടാ
ആ അതെ പോലെ എപ്പോഴെങ്കിലൊക്കെ ആ ആ അപ്പൊ പിന്നെ പോയിട്ട് ര രണ്ടു ദി സൊക്കെ നിന്ന്ട്ടൊക്കെ പോരും അവിടെള്ളോര് ഈ പറഞ്ഞ പോലെ
ആ അപ്പൊ പിന്നെ അങ്ങനെ കാണാതൊരു ബുദ്ധിമുട്ട അ
ആ പിന്നെപ്പോ ദിവസം തന്നെപ്പോല് വിളിച്ചിട്ടും കണ്ടിട്ടൊക്കായിട്ട് ഇങ്ങനെ പോണ്ട്
ആ ആ അപ്പൊ പിന്നെ വിഡിയോ കോളൊക്കെ ള്ള കാരണം അത്രണ്ട് പറഞ്ഞ പോലെ ഫീൽ ചെയ്ല്ല അത്ര വെഷ്മം താ നോക്കണ്ടാ കാര്യങ്ങളൊക്കെ നോക്ക്ണ്ടാ ഡിഗിരിയായില്ലേ
ഇല്ലല്ല കുറച്ച് കൂടി കഴിഞ്ഞിട്ട് ജോലിയൊക്കെ ആയൻ്റെ ശേഷം കല്യാണഴ്ച്ച് രണ്ടാമ പിന്നെ പഠിച്ച് കഴിഞ്ഞ് ജോലിക്കാകുമ്പോത്തിന് കഴിച്ച് അറ്റാളിപ്പതാ ഒന്ന് കഴിഞ്ഞോക്കെ എവിടെല്ലോക്കെ കൊന്ന് ജോലിക്കൊക്കെന്ന് കേറിട്ട് ഒന്ന് ശരിയാവട്ടെ
അകത്തി ശരിയയി കൊടുക്കട്ടെതന്നെ ആ ശരി ജോലി ഇര്ത്തനാല് വയന് കഴിഞ്ഞിട്ടുള്ളോ ജോലി കട്ടീട്ടല്ലേള്ള രണ്ടുർഷം ക്കെ കഴിയട്ടോണ്ട് സെറ്റാണ്ട എപ്പ ജോലി ആ കിട്ടി സെറ്റായിട്ട് വന്നിട്ടൊക്കെ നല്ല പ്രായത്തേ കെട്ടിക്കണം ജോലിയൊക്കെ ആയൻ്റെ ശേഷം
ഉം രണ്ടാമത്തൊൽക്ക് എത്രാ വയസ്സായി
ണ്ടാൾക്ക് പതിനെട്ട് ഡിഗ്രിക്ക് ആ ഡിഗ്രക്ക് ചേർന്നിട്ടുള്ളോ ക്ലാസോട്ട് തൊട്‌ങ്ങിട്ടില്ല അങ്ങനെയൊക്കെയിട്ട് പോണ്ട് പിന്നെ പെൺകുട്ടികള്ല്ല ആൺകുട്ടികൾന്നെയാണ് ഉ നായശല്യം ഇണ്ടാ അവിടെ ഇവിടെപ്പ രണ്ടീസായി നല്ല നായ ശ
ആ ഇവിടെ ആഹ് ഇവിടെ കേറാറില്ല പക്ഷെ ക്ക് ഒരു ദിവസം നല്ല പണിയാ കിട്ടിയത് മുൻ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ കേറിട്ട് ആകെ കഴ്കി കഴുകാൻ പറ്റാത്ത സ്ഥലത്തും കഴുകി കഴുക തുടച്ചട്ക്കണ്ട അവസ്ഥായി
ആ ഇവിടെപ്പ രണ്ട് മൂന്ന് മഴ അടുപ്പിച്ച് പിടിച്ചപ്പ പകലും കേറാ രാത്രി ത്രിയും കേറാ പകല് ഡോർ അടച്ച് പോയി ഒരു പ്രാവശ്യം ഒന്നുഅല്ല വാത് ലൊക്കെ തട്ടി മറച്ച് ഇടിച്ച് കേറന്നെ അങ്ങട്ട്
ഉം ആ മഴള്ളപ്പഴെ എവിടേലൊക്കെ കേറിക്കെട്ക്കാനുള്ള സ്ഥലത്തൊക്കെ കേറിക്കെട്ക്കും
ഉം അതെ അതെ തട്ടമ്പൽ തട്ടപ്പ അപ്പറത്തെ വീടൊക്കെണ്ടാ ആൾല്ലാത്ത ആൾ താമസല്ലാത്ത വീടൊക്കെണ്ട് അവ്ടെ പോയി ഞാന് ബാക്കിലാണെങ്കിൽ
ആ ഇവിടെ രാവിലൊക്കെ ഒരു ബഹളം കുറുക്കനെ പേടിയാവും കുറുക്കൻന്റെറെ നായൻ്റെയും ഒക്കേത്തിന്റെറെ കൂടെ ശബ്ദം കൊണ്ട്
ആഹ ഹ
ഇന്ന് ഒക്കെ ഒരു ബഹളാണ് കൂട്ടം കൂട്ടായിട്ട് ഇങ്ങനെ പോണ് കണം എന്നാൽ പോ രണ്ടുദിവസം മതിലൊക്കെ മതില് കെട്ടിയ ചാടി കയറിട്ടാ തോന്നുന്നുണ്ട് ഇവിടെ ഒരു ദിവസം വന്നിട്ട് ആകെ നശിപ്പിച്ച്
അഹ ശരിയാ ഞങ്ങൾക്ക് പിന്നെ മതില് ഗേറ്റ് ഇല്ലാത്തോണ്ട് ഇത്ര ശല്യം ഗേറ്റ് നിർബന് ഞാൻ പറയണ് ഗേറ്റിന്റെ അവിടെ തൽക്കാലം വല അത്ര അധികം ജോഡി ഒന്നും രണ്ടൊന്നല്ല ആറെ എണ്ണം എട്ടെണ്ണം പത്തെണ്ണം ഒക്കെ ഒരുമിച്ചു കൊണ്ടാണ് കേറിവരുന്നത്
ആ അതെന്നെ
കുറവായിണ്ടായിരുന്ന
ആഹ് ഇവിടെ പോ ഞങ്ങളെ വീടിന്റെ അടുത്ത് വീട്പണിനടക്കണ കാരണം എല്ലതും അതിന്റെ ഉള്ളിലാണ്
ആ കുറച്ചൊരു ബുദ്ധി
നാലുമണി അഞ്ചുമണി നേരത്തൊക്കെ ഒരു ഒരു തറക്കാണ്
ഉം ആ ആഹ് അതെ അതെ എല്ലാരും പറയാനുണ്ട്
നായ ശല്യം തന്നെയാണ് പിന്നെ ഒന്നിനൊന്ന് ആരന്നും ചെയ്യ
നമ്മളെ മീറ്റത്ത് കളിച്ചോണ്ട് കൊഴപ്പമില്ല ഈ അകത്ത് കയറി ശല്യം ചെയ്യുമ്പോളെ ഇന്നലൈ ഇന്നയിട്ട് അഞ്ച ആറും ചവിട്ടിളാണ് പകൽ ഇ പറ്റും നൈറ്റിൽ ഒക്കെ എടുത്തക്കും അകത്ത് പകലും വന്നിട്ട് കയറും അകത്ത് ചവിട്ടിമേ കിടക്കുകയാണ് ഇന്നും ഇന്നൊക്കെ ഫുള്ളും കഴുകൽ തന്നെ പണി മഴ ആണെങ്കിൽ ഉണങ്ങാനുംപണിയായിട്ട് വർക്ക് കിട്ടിയിട്ടൊക്കെ ഉണ്ട് പഠിച്ചച്ച് തന്ന കീറാനും മാതാനംൊക്കെ ഇങ്ങനെയല്ലപോ പൂച്ചെടാ അത്ര പോന്ന നായക്കുട്ടി പേചെറുതായിട്ട് അതും കുറെ കാണാനുണ്ട് അവരെ ഇതിൻറെ ഉള്ളിൽ കൂടി കടക്കില്ലേ
അതെ
പൂച്ച കിടക്കണ പോലെ കിടക്കണ് അതാണ് ഇത്ര ശല്യം തോന്നിയത് അങ്ങനെെ കാര്യങ്ങള് മഴക്കാർ വരുന്നുണ്ട് തോന്നുന്നല്ല ഉച്ചക്കത്തെ പണിയൊന്നും കഴിഞ്ഞിട്ടുണ്ടാവില്ല പോല ഉ ഉ
ഇനി കേയറിയ കുറച്ച് കഴിയും പിന്നീട് ഇറങ്ങാന്
പിന്നെ ക്ലിനിക്കും കാര്യങ്ങളൊക്കെ എല്ലാവരും അവസ്ഥ ഇത് തന്നെയാണ് പിന്നെ വാഷി മെഷീൻ രണ്ട് ദിവസമായിട്ട് കേടാണ് ഇല്ല ഇല്ലല്ല ശരിട്ടാ ആയിക്കോട്ടെ ആഹ ശരി